ഹലോ..
ലോ..
ആ ഇപ്പൊ കേൾക്കുണ്ടോ..
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്...
ഉം റേഞ്ചിന്റെ ഇതായിന്നൊല്ലേ...
റേഞ്ചിന്റെ നേരത്തെ വിളിച്ച ചേച്ചിയാരുന്നോ...
അതന്നെ തോന്നു ഞാന് നമ്പർ നോക്കി അടിച്ചപ്പോളാണ് ഇപ്പോ കാണിചെ..
ആ ആ റേഞ്ച് ക. . കട്ടായി പോയി കോ നെറ്റ് കണക്ട് ആയില്ലെന്തോന്നു...
ആ
ഉം ഉം
പണി അടുക്കളയിലാണോ...
ആ അടുക്കളേലായിരുന്നു ഹ് കൊറച്ച് ജോലി ഒണ്ടാരുന്നു... ഓ തീർന്നപ്പോഴാ ഞാൻ ഫോൺ നോക്കിയപ്പോഴാ കണ്ടത്...
ആ ആ
ആ..
എന്നിട്ട് ദിവസം ഇങ്ങനെ എന്താ എർ എറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കച്ചില്ലേ..
എന്തോ..
ദിവസം വെജിറ്റബിൾനോള്ള് പറ്റാ...
അല്ല അല്ല അല്ല ഞാൻ ഇന്ന് വാങ്ങിയതാരുന്നു ഇന്ന് ഷോപ്പിൽ പോയപ്പോ... ആ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി.. അങ്ങനെ കൊണ്ടുവന്നു ആ കറി വച്ചതാ... ഉം അവിടെ ഫുഡൊക്കെ കഴിച്ചോ...
ആ കഴിച്ചു...
ആ ആ ആ ആ...
ക്കെ ഇങ്ങനെ വെജിറ്റബിൾന്നോട് യ് രിക്കും കൂടുതൽ താല്പര്യംല്ലേ..
വെജിറ്റബിൾസിനക്കാഴിയും കൂടുതല് എനിക്ക് ഫിഷിനോടാന്ന് വെച്ചാല്... ഞങ്ങള് ഈ മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട.. താമസിക്കുന്നത് അപ്പൊ.. ഫിഷ് കഴിക്കുകാണ് നല്ല ആ നല്ല ഫ്രഷ്.. ഫിഷ് ആ ഫിഷ് കിട്ടും അപ്പൊ നമുക്ക്... മേടിച്ച അടുത്ത് മാർക്കറ്റ് ഒക്കെയുണ്ട്.. ഫിഷ് മാർക്കറ്റേ അപ്പൊ അവിടെ പോയിട്ട്.. മേടിക്കും ഒന്ന് രാവിലെ പോവും അല്ലെങ്കിൽ വൈകിട്ട് പോവും ഈവനിംഗ് ആായിരിക്കും നല്ല.. ഫ്രഷ് മീൻ കിട്ടുന്നത്.. രാവിലെ ഈവരെ ബോട്ടുകാരും വള്ളക്കാരും ഒക്കെ പോയി കഴിയുമ്പോം., നമുക്ക് വൈകിട്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും..
തൊട്ടടുത്ത് തന്നെ ഇണ്ടാവൂല്ലെ..
തൊട്ടടുത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ.
ആ ആ..
ഉം..
ഉ ഞങ്ങൾക്കൊക്കെ ഇവിടെ കിട്ടുമ്പോ നല്ല മരുന്നിട്ട് പഴകി അങ്ങനത്തൊക്കെ..
അങ്ങനെയല്ല ട്ടുന്ന ഉം അത്പിന്ന ആ നല്ല ഫ്രഷ് മീനായിരുന്നു അതുകൊണ്ട്പിന്നെ എന്റെ അച്ഛനൊക്കെ ബോട്ടിലാ പോണ് അവ
ആ അപ്പൊ പിന്നെ കൂടുതല് ഇഷ്ടണ്ടാവോലൊ എന്തൊക്കെ ണ്ടാവും എല്ലാ മീനും ണ്ടാവോ ഉള്ളമ ഉം അവടല്ലേ ഹലോ